അലോ.
ആഹ് എന്താ വർത്താനം?
നല്ല വർത്താനം അങ്ങനെ പോണ്.
ചോറൈച്ചോ?
ചോർ വൈ കഴിഞ്ഞു.
ഹ്മ് എന്താ സ്പെഷ്യൽ?
ബീഫും പൂളീം.
ഹ്മ് വാഉ
നല്ല മയിം ബീഫുംപൂളിയാണ്. ഉം വേറന്താ ചോറൈ കൈഞ്ഞിലെ?
ചോറൈ കൈഞ്ഞു.
എന്താന്ന് കൂട്ടാനൊക്കെ?
ഏഹ് പരിപ്പും കുമ്പ്ളങ്ങിം കറി ഹ് പയറു പ്പേരി സ്രാവ്മീൻ പൊരിച്ചത്, ഒണക്കൽ.
കൊറേസം കഴിഞ്ഞ് ഒണക്ക മീൻ കിട്ടിയിട്ട് നല്ല ടേസ്റ്റ്. കേൾക്കണില്ല കുറേ ദിവസം കഴിഞ്ഞ് ഉണക്കമീൻ കിട്ടീട്ട്നല്ല ടേസ്റ്റ്ന്ന്
ആക്ക പിന്നല്ലേ കൊറേ ദിവസം കൈഞ്ഞ് തിന്നുമ്പോ അല്ലെങ്കിലും.
എന്തക്കെ തിന്നാ പൂതിയാവ്അ മധുരള്ളത്. ഉണ്ണ്യപ്പം, നെയ്യപ്പം ഹ്മ് ഹ്.
അത് ഇതേപോലെ ഇപ്പ മിഞ്ഞാന്ന്. എന്താ തൃശ്ശൂരി പോയിരുന്നു ഇവിട്ന്ന് എല്ലാരുഎ എല്ലാരുംന്ന് പറിംമ്പോ ഇമ്മിം. മാളും, ഇച്ചും, പാച്ചും. അങ്ങനെ പോയിന്നത് അയ്ല് സപ്പൂന്റെ കൂട്ടാരന്റെ പെരിൽ സാനം കൊട്ക്കാനുംണ്ടായി. പിന്നെ ഒര് കൂട്ടാരന് അടുത്താഴ്ച പോണ് ണ്ട്. അടുത്താഴ്ച ഇപ്പൊ നാലീസം കൊണ്ട് പോകുന്നാ പറഞ്ഞിരുന്നത് പ്പ ആ ചെറക്കനട്ത്ത ആഴ്ച്ചക്ക് മാറ്റിക്കണ്. പ്പൊ ടിക്കറ്റ് നീട്ടീക്കാണ ർഞ്ഞിങ്ങാണ്ട് പോയിട്ടില്ല. അപ്പൊ അവടെ തൃശ്ശൂരിത്തെ ചെർക്കന്റെമ്മ ഉണ്ണിയപ്പം കൊടുത്തയച്ച്ക്ക്ണേ ഉണ്ണിയപ്പവും പിന്നെ പൊടി മസാല പൊടിയാളിണ്ട് എണ്ണണ്ട് അതാളൊക്കെ കൊടുത്തയച്ചക്കണു അയ്‌നെടി ആ ഉണ്ണിയപ്പം തിന്നിട്ട് എന്തോ ഒരു ടേസ്റ്റ്. പറയുമ്പ അയില് തേങ്ങ ഞ ഇടെ ണ്ടാക്ക്ല്യെ അമ്മൾ ണ്ടാക്ക്ണ പോലന്നും തേങ്ങാ കൊത്തില്ല. പക്ഷെ നല്ല മ ധ്‌രണ്ട്. നല്ല ബലോണ്ട് ട്ടൊ. ക്ഷെ തിന്നാ നല്ല ടേസ്റ്റ്ണ്ട്. ഞാ ന്നലെ പ്പൂടി മ്മാട് പർഞ്ഞ്ട്ടുള്ളു. അപ്പൊ ആ ഉണ്ണിയപ്പം ഇവ്ടെരുകവർ ഞങ്ങൾ പൊട്ടിച്ചേക്കിനെന്നെ അഅ് കഴിഞ്ഞു. അമ്മക് ക്ക് വ്വടെ പെരേല് തിന്നാനെർഞ്ഞാണ്ട് കൊട്ത്തതാണത്. അത് ഞങ്ങള് പൊട്ടിച്ചേക്കിനന്നെ കഴിഞ്ഞുട്ടോ കയിഞ്ഞിങ്ങാണ്ട്. പിന്നെ ഓൻ ആയ് ഈ ആഴ് പോണില്ലാർഞ്ഞപ്പൊ അഅ് വെർതെ ട് ക്കച്ചിട്ട് കാര്യല്ല. സെപ്പുഅർണാ അതിട്ത്തച്ചിട്ട് കാര്യല്ല. അഅ് കേടരും. നിങ്ങള് തിന്നോളി ഞമ്മുക്ക് തിന്നറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ പൊട്ടിച്ചു യോ ഓന്ക്ക് കൊടുത്തയക്കാള്ളത് അമ്മക്ക് ചുട്ട് കൊടുത്തായക്കും ചെയ്യാർഞ്ഞാണ്ട് ആപൊട്ടിച്ചത്. നല്ല ഉണ്ണിയപ്പ നല്ല ഹാർഡണ്
ആഹ
ച്ചൂണ്ടായിര്ന്നു. അപ്പൊ മ്മാ അറയാ നല്ല മധുര ഇണ്ട്. നല്ല മധുരംണ്ടായിരുന്നു. അതോണ്ടാക്കാരം ഇത്ര ധികം മ്പ ഏ എന്നാ ഇവടൊന്നു അമ്മള്ണ്ടാക്കണ പോലെ തേങ്ങാകൊത്ത് അവടി ഇപടിയാണ്. ഇപടെ അമ്മളെണ്ടാക്കുമ്പ തേങ്ങാ കൊത്ത ഒപ്പൊ ഒപ്പാക്കാരം. ആ ന്നാലും അയിലെ മ്മ അറയാ അയ്ല് സോഫ്റ്റ് ഇല്ല ത് ഹാർഡ് ആണ്ന്ന്. ന്ന്ട്ട് ഇതാ ഇങ്ങക് പിട് ചീച്ചിട്ട്ള്ളത് ഞങ്ങളോടന്ന്
ഉം. ഞാനും മ്മാനോട് അങ്ങനെ പറഞ്ഞിട്ടൊള്ളു സിനു വ്ടെണ്ടെങ്കി പ്പാ ആ ചെറുപയറും പരിപ്പ് പായസ ണ്ടാക്കീനുന്നൊക്കെ
എങ്ങനെ
ചെറുപയറു പരിപ്പ് പായസംണ്ടാക്കേനും സിനു ബടെ ണ്ടങ്കി ന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെയ്നു പോലെ മ്മ
മ് മ് മ് അഅ് ണ്ടാക്കാന് എന്താ പണി?
പണി എർണാ തേങ്ങാപ്പാലി പിജ്ജണം.
അതല്ലേലും മ്മക്ക് ഇമ്മനെണല്ലോ ഞ്ഞരല്
ആഹ്. തേങ്ങട്ട്ക്കണ് പ്പ ഏതായാലും.
ഏ..
ആ നൂറ്റി ചില്ലാനണ്ട് തേങ്ങ ആഹ്. ഞാൻപ്പൊ മ്മാനോടറീ ആട്ടിക്കാളി അല്ല അമ്മളീമന്ന് നൂറിൻ്റെ അടുത്തൊ നൂറിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ
പള്ളിത്തൊടൂൻ്റീണ്ടാവും.
ത്തോടൂത്തതും ഒക്കൊപ്പാടായിട്ട അപ്പം ഞാമാടറയാ കുറച്ച് തേങ്ങബടെ ഇടുത്തേച്ചങ്ങാണ്ട് ഞമ്മക് ആ ട്ട്അ. അതെ. വെൾച മയക്കാൽ അയിന് അങ്ങനെ അല്ലാ ആട്ടാ കൊടുക്ക
ആഹ്. അങ്ങനൊട്ക്കേണ്ടിരും. ബുള്ച്ചിങ്ങാണ്ട് ആട്ടാം കൊട്
അ പൊൾച്ചെണ്ടിരുംമ്മള്. പിന്നെത് ആട്ടാൻ കൊട്ത്താല് എണ്ണ ആക്കിയച്ചാല അഅ് വടെണ്ടാവും. അലാപ്പ ആ തേങ്ങ വിറ്റിട്ട്പ്പ അമ്മക്ക് അങ്ങൊട്ടും ഇങ്ങൊട്ടും
അങ്ങട്ടൂണ്ടാവൂല. ങ്ങട്ടൂണ്ടാവൂല.
ആഹ്. പിന്നെ ഇട്ത്തച്ചാലത് ഒണങ്ങിയാ പിന്നെ വടെ മ്മാക്കും, പ്പാക്കൊന്നും ഒണക്കത്തേങ്ങ
ആഹ ച്ചി ഒണങ്ങി കഴിഞ്ഞാ പിന്നെ അതൊന്നുക്കൂട്ണെ പറ്റൂല.
ആട്ടിയച്ചോളി. അതവാ ഞ്ഞി അന്താ. ഞാനോ സിനൊക്കെ പോവുണ്ടെങ്കി ആര്ക്കേലൊക്കെ കൊണ്ടോവാ എണ്ണേലും കൊണ്ടോയ്ക്കൂടെന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് പർഞ്ഞെ
ഉം
ആഹ് വേറെ എന്തൊക്കെയാണണ്ടോ
വേറെന്താ അങ്ങനെ പോണ കുട്ടികളൊക്കെ
ഒക്കെ ടി വി ആണ് ഫോൺ ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് റച്ച് പിന്നെ ഹോട്ട്സ്പോട്ട്ഓണ നിപ്പോ ഏതായാലും ടിഎംക്ക തിഞ്ഞെക്കണം
ആഹ ഇന്ന് പോണോ നാളെ പോണോ എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ ഇരിക്ക ഞൻ എന്നാണേങ്കിലും പോയിക്കൻ എന്നാ പോണ്ടേയിക്ക പോവുമ്പോൾ പറയാം അപ്പം പൈസ എന്തേലും കുട്ടികൾക്ക് എന്തേങ്കലും അങ്ങാനുള്ള പൈസ ഇറ്റരാ
ആ
ഉ
അങ്ങാണ്
ഇഥാപിയ
അതൊക്കെയണ അവിടെ പോ ഞങ്ങള് മേലെ പോറണ്ട് അവിടെ പോയിന്ന് അവിടന്നാണാ ഫോട്ടോ അട്ടപ്പാടി അറഞ്ഞതാണേ അവിടെ അട്ടപ്പാടി മോഡല തന്ന ആണേന ഇപ്പൊ കോ ആ കോ നീ എന്താ വള്ളത്തിലാണെങ്കിലോ വ ആയാലും മറ്റേ മുഴുക്കള ഇങ്ങനെ ചാടൂലെ വളർത്തന്ന് പൊന്തിന് ചാടൂലേ അതേപോലെ ചാടുക ഏ
മാക്ക് പളിച്ച് കാണിച്ചു കൊടുക്കു
അപ്പൊ ഇപ്പൊ വീഡിയോ കോൾ ചെയ്തിന് അവിടന്ന് കുമ്പള അപ്പ വീഡിയോ കോൾ ചെയ്തുക്കണേ അതില്നെ കാണിച്ചോടുത്തീന് അങ്ങനെ ചാടച്ചാപ്പിക്ക് വെള്ളത്തിക്കടെ ഇറങ്ങാൻ പൂജ ആയിട്ടന്നിട്ടേ നമുക്ക ഒന്ന അങ്ങട്ട് പോല്ല നമക്ക് ഒന്ന അങ്ങട്ട് പോവലേയിച്ചു
ഉണ്ടാവ അല്ലെ വളത്തണക്കാരല്ലേ
വൺ മിനിറ്റ്ട്ട എങ്ങനാ എന്താജ് പറഞ്ഞത് ഹലോ ഹലോ ഹലോ കേക്കളില്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഉ ഹലോ